ഹലോ
ഹലോ കേക്കാമോ
ആഹ് കേൾക്കാൻ പറ്റ്ണ്ട് ഞാൻ പറിണത് കേൾക്കാൻ പറ്റ്ണ്ടാ
ആഹ് കേക്കാം കേക്കാം
ആ ഹാ ഹാ. എന്തൊക്കീണ്ട് വിശേഷം
ഓഹ് വിശേഷോന്നുല്ല സുഖം നിനക്കോ
ആഹ് എനിക്കും കൊഴപ്പില്ല നല്ല വിശേഷം പിന്നെ മക്കളൊക് മക്കളൊക്കി ഇണ്ടോ
ഇല്ല യില്ല.
ആഹ്ഹാ എന്തെയ്യുന്നെ പഠിക്കാണോ ആഹാ അപ്പൊ ഇപ്പൊ വെക്കേഷനൊക്കെയല്ലേ
ഓഹ് അതെ വെക്കേഷനാ കോളേജില്
ആഹ് ആഹ് ആഹ് ഇനി എന്നാ കോ ഇനി ജൂണില് ജൂൺ ഒന്നാന്തി തൊറന്നാ പോണല്ലേ
കും. ആഹ് ഈ സാധാരണ അല്ലല്ല പി ജി
ആഹ് ആഹ് ആഹ്. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് കേറാനാവുല്ലേ
ആഹ് അതെയതെ
ആഹ് പി ജി എത്ര വർഷം പഠിക്കണം, മൂന്ന് വർഷാ?
അല്ല പി ജി രണ്ട് വർഷം ആഹ്. ആഹ് ഇപ്പ രണ്ടാമത്തെ വർഷവാ. ജൂണ് എ ക്സാമാ. എക്സാമ് അടുത്ത മാസം ഉണ്ട് അത് കഴിഞ്ഞാ എറങ്ങും.
ആഹ് ആഹ് ആഹ്. അപ്പൊ പഠിക്കലും കാര്യങ്ങളൊക്ക്യാ ആവുല്ലേ ഇപ്പഴേ തന്നെ
ആഹ് അതെ ഇപ്പെക്സാം ആയോണ്ട് ഇപ്പം എല്ലാ ഇവസവും പഠിത്തം തന്നെയാ.
ആഹ് രണ്ട് മാസം അവധി ഇണ്ടാര്ന്നു ല്ലെ.
ആഹ് രണ്ട് മാസം അവധി ഇണ്ടായ്രുന്നു.
ആഹ് ആഹ് അപ്പം പരീക്ഷൊക്കെ ആയത് കൊണ്ട് ഇനി തൊറന്ന് കഴിഞ്ഞാ പരീക്ഷയാ അപ്പൊ പിന്നെ ഇനി ഏഹ് എവടെയും പൂവാനൊന്നും പറ്റിയില്ല്യാ ല്ലേ.
ആഹ്
അല്ല സാധാരണാ നമ്മക്ക് സ്കൂളൊക്കെ അടയ്ക്ക്മ്പഴല്ലേ നമ്മള് പോറത്തേക്കെക്കൊന്ന് പൂവാ എല്ലാരും കൂടി കൂട്ട് ഫ്രണ്ട്സ് ഒക്കെ കൂടി നമ്മള് പോറത്തേക്കൊക്കെ പോണത് അപ്പഴാണ് അത് കാരണം ഒന്നും പറ്റിണ്ടാവില്ല്യാ ല്ലെ
അല്ലാ ഈ രണ്ട് മാസത്തിന്റെ ഇടയില് ഇപ്പഴാണ് പഠിക്ക്യാൻ തൊടങ്ങിയത് അല്ലാണ്ട് അതിന് മുന്നേയൊക്കെവടെ ക്കേ പോക് ഏഹ് പോവല് തന്നായിരുന്നു
ആഹ് ആഹ് ആഹ് പോയിട്ട് ഇണ്ടായ്രുന്നു അല്ലേ.
ആഹ് നമ്മള് കാസർഗോഡൊക്കെ പോയിട്ട് ഒണ്ടാരുന്നു എനിക്ക് റിലേറ്റീവ് കാസർഗോഡണ്ട് അപ്പോ അവടെയൊക്കെ പോയിട്ട് ഒണ്ടാര്
ആഹ് ആഹ് ആഹ് അപ്പൊ അങ്ങനെ ആഹ് ഒരു മാസം അടിച്ചുപൊളിച്ച് ഇണ്ടാവും അല്ലേ
ആഹ് അതെ ഒരു മാസം അങ്ങനെ അങ്ങ് പോയി അവടെയോ
ഇവടെ ആഹ് എന്റെ കല്യാണം കഴിഞ്ഞ് മാരിഡായി മാരിഡാ ആഹ് പിന്നെ മക്കള് ഇണ്ട് മക്കള് രണ്ട് പേര് ഇണ്ട് അവർക്ക് വെക്കേഷനാണല്ലോ അപ്പം ഞാൻ എൻ്റെ വീട്ടില് ഇനി ഇപ്പം അടുത്താഴ്ചടിം കഴിഞ്ഞു കയിഞ്ഞ അവർക്ക് സ്കുള് തൊറക്കയായി
ഓഹ് ഓഹ്
അപ്പം അവരടെ സ്കൂളിന്ന് ഒള്ള കാര്യങ്ങള് അവർക്ക് ഇനി പുസ്തകങ്ങള് വാങ്ങണം അങ്ങനെ ഇനി അവരടേതായ കാര്യങ്ങള് ഒണ്ട് ഇനി കൊറെക്കെ കാര്യങ്ങള് ഇണ്ട് അവർക്ക് വേണ്ട സാനങ്ങള് വാങ്ങിക്കണം അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇതിലാണ് ഇരിക്കണത്
ഓഹ് ഓഹ് പൊറത്ത് കടയേ പോയിട്ടാണോ വാങ്ങ്ന്നേ അതോ ഓൺലൈൻ ആയിട്ടാണോ വാങ്ങ്ന്നേ
ഇല്ല്യാ ഓൺലൈൻ ഇതിങ്ങനെ വാങ്ങാറില്ല ഓൺലൈനിന്ന് ബാഗ് ഒക്കെ വാങ്ങും ബാഗ് ഞങ്ങള് പൊറത്തന്ന് വാങ്ങിയപ്പോ ബാഗ് വല്ല്യയ ക്വളിറ്റി ഇല്ല്യയാ വേഗം നശാവാ അപ്പം ഇനി ഫ്ലിപ്കാർട്ടിനൊക്കെ നോക്കി നോക്കണം വാങ്ങാനാട്ട് നല്ലാ പ്രൊഡക്ടിന്റെ പ്രൊഡക്റ്റ് ആണല്ലോ അപ്പം കൊറെ നാള് നമ്മക്ക് ചെലപ്പം നിന്നന്ന് വരും അങ്ങനെ വാങ്ങിട്ടില്ലാ
ആഹ് ഫ്ലിപ്കാർട്ടിലൊക്കെ ബ്രാൻഡ് സാനങ്ങള് നോക്കി വാങ്ങിച്ചാ നല്ലതാരിക്കും പക്ഷേ മീഷോല് നിന്ന്ന്നൊന്നും വാങ്ങാത്തേയാണ് നല്ലത് ഈ കൊറെ നാള ത്തേനു ഉപയോഗിക്കനൊള്ളാ സാധനൾങ്ങളൊക്കെ മീഷോയിന്ന് വാങ്ങാത്തെയാണ് നല്ലത്
ആഹ് ആഹ് ആഹ് മീഷോയിന്ന് ഞാന് അങ്ങനെ വാങ്ങാറ്ണ്ടട്ടൊ കൊറെ സാനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിട്ടിണ്ട് ഞാന്
ആഹ് ഡ്രസ്സൊക്കെ നമ്മക്ക് കൊറെ കാലം പോവും ഈ ബാഗിന്റെ കാര്യയൊക്കെ പാടാരിക്കും
ആഹ്
കുട്ടികള് എപ്പഴും ഉപയോഗിക്കുന്നാതായത് കൊണ്ടും ആഹ് പെട്ടെന്ന് ചി തയാവാൻ സാധ്യതയില്ലേ
ഉവ്വ് ഉവ്വ് ഉവ്വ് ബാഗ് ഞാൻ അങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല അത് അല്ലാണ്ട് അവർക്ക് പ മോള് ക്ക ബണ്ണ് അങ്ങനെയോള്ളാ സാനങ്ങളൊക്കെ ഞാൻ വാങ്ങിട്ടിണ്ട് പിന്നെ എനിക്ക് ടോപ്പ് ചുരിദാറൊക്കെ ഞാൻ വാങ്ങിട്ട് ഇണ്ട്
ആഹ് ആഹ്
വെല കൊറവിൻ്റെ നോക്കിയിട്ടാ ഞാൻ വാങ്ങാ അപ്പൊ അങ്ങനെ വാങ്ങിയപ്പോ എനിക്ക് അതേ സാനം തന്നെയാണ കിട്ടിട്ടിണ്ട് പിന്നെ കൊറെ ആള്കള് പറയോ ഇണ്ട് അങ്ങനെ നമ്മള് വാങ്ങുമ്പോ നല്ലത് കിട്ടില്ല വേഗം നാശായി പോവും ഡ്രസ്സ് ആയാലൊക്കെ നാശായി പോന്ന് പക്ഷെ എനിക്ക് അങ്ങനെയൊന്നൊള്ളൊരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല
എനിക്കും കൊറേ നാളത്തേന് ഇല്ലായിരുന്നു പക്ഷെ ഒരു തവണ അജിയോ ഇല്ലേ ആ പ്പ് അ ജിയോയിൽ നിന്നിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിയപ്പോൾ വന്നത് എന്നെക്കാലും വലിയ വലിയ വലിയ സൈസ് ഉള്ള ഒരു ചുരിദാറാണ് വന്നത് ഞാനൊരു ഫ്രോക്ക് പോലത്തെ ഡ്രസ്സ് സാണ് ഓർഡർ ചെയ്തെ പക്ഷെ വന്നത് ഒരു ചുരിദാർ
ആഹ് ആഹ് ഹാ അപ്പം തിരിച്ച് റിട്ടേൺ കൊടുത്തില്ലേ
അത് ഇത് ഓർഡർ ചെയ്ത് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് സാധനം കൈയി കിട്ടിയത് തന്നെ സാധാരണ അജിയോയിൽ നിന്ന് എനി ക്കങ്ങനെ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട സാധനം വന്നെ എന്നിട്ട് റിട്ടേണിന് റിട്ടേൺ കൊടുത്തിട്ട് അവര് കൊ ആഹ് ഒരു മാസം കഴിഞ്ഞിട്ടും എടുക്കാൻ വന്നില്ലായിരുന്നു പിന്നെ ഡെയിലി മെയിൽ അയച്ച് മെയിൽ അയച്ച് അവസാനം എടുക്കാൻ വന്നു
ആഹ് ആഹ് ആഹ് നമ്മള് കറക് കറക് ക്ട് സൈസ് നമ്മള് അതിനൊപ്പം ആഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് വലിയ സൈസ് ആകും അതിനെ കറക് റ്റ് സൈസ് നമുക്ക് കിട്ടുമ്പോ ചിലവർക്ക് സൈസ് കറക്റ്റ് ആയിന്ന് വരില്ല നമ്മള് ചിലപ്പോ എക്സലായിരിക്കും എടുക്കുന്നുണ്ടെങ്കിൽ ചില ആളുങ്ങൾക്ക് ചിലപ്പോ ഡബിൾ എക്സ്ലാലോ ത്രിപിൾ എക്സ്ലലോ അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടും പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെയൊന്നും സൈസ് വ്യത്യാസായിട്ട് കിട്ടിയിട്ടില്ല ട്ടാ എനിക്ക് ഞാൻ ആദ്യയിട്ടാ മീശോയിന്ന് വാങ്ങിയേ
ഇത് സൈസ് മാത്രല്ല സാധനമേ ഡിഫറന്റ് ആയിട്ടുള്ള സാധനവായിരുന്നു ഞാൻ വ കൊടുത്ത സാധനമേ അല്ല കിട്ടിയത്
ആഹ് ഹാ ഹാ
അങ്ങനെ കൊറച്ച് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്
ആഹ് ആഹ് ആഹ് അപ്പൊ ഞാൻ ആദ്യയി ട്ട് വാങ്ങിതാണ് മീശോയിന്ന് വാങ്ങിത് പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള സാധനങൾ അത് അത് ഞാൻ വാങ്ങിച്ചു വിലക്കുറവില് ഞാൻ ഏറ്റവും അധികം വിലക്കുറവില നോക്കാ അങ്ങനെ ഞാൻ കുറെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഏഹ് ഷാംമ്പൂ അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ കുറച്ചു നാളായിട്ട് പിന്നെ ഞാനിപ്പ പിരികം ത്രെഡ് ചെയ്യാനുള്ള ഒരു ട്രിമ്മർ ഉണ്ട് അത് ഞാന് വാങ്ങിട്ടുണ്ട് അത് മീഷോയിന്ന ഞാൻ വാങ്ങിയെ അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവുന്ന് എനിക്കറിയില്ല മീഷോയിന് ഞാൻ ആദ്യായിട്ട അങ്ങനൊരു ഇത് വാങ്ങിയത്
ആണല്ലേ ഈ അടുക്കളെ ത്തെന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റിൽ കിട്ടുന്നുണ്ടായിരുന്നോ
അടുക്കളയിലേക്ക്‌ ഉള്ളത് ഞാൻ അങ്ങനെ വാങ്ങിയിട്ടില്ല മീഷോയിന്ന് ഞാൻ വാങ്ങിയിട്ടില്ല
ഓഹ് ഓഹ്
ഏഹ് അധികോം ചേട്ടനാണ് വാങ്ങിക്കുക ഫ്ലിപ്കാർട്ടിന് ചേട്ടനാ വാങ്ങിക്കുക വീട്ടിലേക്കുള്ള സാധനങ്ങള് അതുപോലെ നമുക്ക് പാത്രം കഴുകാനുള്ള ജെല്ല് പിന്നെ സോ സോപ്പ് ആദ്യക്കിണ്ടർന്ന് പിന്നെ സോ പ്പൊന്നും കുളിക്കണ സോപ്പൊന്നും അങ്ങനെ ഇപ്പോ വാങ്ങാറില്ല അതൊക്കെ പുറ ത്തുന്ന് ആന്ന് തോന്നുണ്ട് അതോ അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ചില സമയത്ത് അങ്ങനെ ഏഹ് ചേട്ടൻ നോക്കിയിട്ട് നല്ല സോപ്പ് കുളിക്കണ സോപ്പ് വിവല് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചേട്ടൻ വാങ്ങിക്കും അത് ഫ്ലിപ്കാർട്ടിന്നാ വാങ്ങിക്കുക പിന്നെ ഏഹ് നമുക്ക് ബാത്റൂമില് വെക്കാൻ പറ്റുന്ന ഏഹ് മണം കിട്ടാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ജെല്ല് പോലത്തെ ഒരു സാധനവുണ്ട്
ആഹ് അതെ
ഏഹ് ഫ്രഷ്നർ അത് വാങ്ങിക്കും പിന്നെ ഏഹ് പിന്നെ കഴിക്കാനുള്ള ഐറ്റംസ്ട്ടാ അത് ബിസ്കറ്റ് ബിസ്കറ്റ് നമ്മുടെ വേറെ ടൈപ്പ് ബിസ്ക്കറ്റുകളൊക്കെ പിന്നെ റസ്ക് അങ്ങനെയൊക്കെ വാങ്ങിക്കും
അതൊക്കെ മീഷോയിൽ നിന്ന് വാങ്ങുവോ ഫുഡൊക്കെ
ഇല്ല ഇ ല്ല ഇല്ല ഫ്ലിപകാർട്ടീന്ന വാങ്ങാ
ആഹ് ആഹ് മറ്റേ പെട്ടെന്ന് ഡെലിവറി ചെയ്യുന്ന ഒ
ആഹ് അതാതോന്നുന്നുണ്ട് അതില് നമ്മള് ഓഫർ നോക്കിട്ട് വാങ്ങണം ഓഫറിൽ ഇത്ര എണ്ണം നമ്മള് കൂടുതൽ വാങ്ങിയാലാണ് അതില് ഓഫർ എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം ഒരെണ്ണം രണ്ടെണ്ണയിട്ട് നമുക്ക് വാങ്ങീട്ട് കാര്യല്ല പേസ്റ്റ് ബ്രഷ് പിന്നെ ടൺ ക്ലീനർ അങ്ങനെയൊക്കെ ഐറ്റംസ് ടങ് ക്ലീനറോക്കെ വേറെ ടൈപ്പ് ആണ് ട്ടോ അങ്ങനത്തൊക്കെ വാങ്ങിക്കും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കിവി ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ പിന്നെ ഹ് ഈന്തപ്പഴം ഉണക്കുമുന്തിരി അങ്ങനെയൊക്കെ വാങ്ങിക്കും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ബിസ്കറ്റ് നമ്മള് സാധാരണ നമ്മള് കഴിക്കാനാ മറ്റേ ഏതാ കുട്ടികളൊക്കെ കഴിക്കണ ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്കറ്റ് ഉണ്ട് പിന്നെ തേങ്ങ വെച്ചിട്ടുള്ള ഒരു ബിസ്കറ്റ് ഉണ്ട് കോക്കനട്ടിന്റെ ബിസ്കറ്റ് നല്ല രസണ്ട്ട്ടാ ഞാൻ ആദ്യയായിട്ട് അത് കഴിച്ചേ ആഹ് അതെനിക്ക് ഭയങ്കര ഇഷ്ടാ അപ്പം പേരെനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല ഒരു പച്ച കവറായിട്ടാ അത് ഞാൻ ഫസ്റ്റിലെ കഴിച്ചപ്പോ എനിക്ക് ഇഷ്ട ഷ്ടാ അപ്പൊ ഞാൻ തന്നെന്നെ ചേട്ടനോട് പറയും എനിക്ക് ബിസ്ക്കറ്റ് ഇഷ്ടായിന്ന് പറയുമ്പോ ആ പിന്നെയും മേടിക്കും പിന്നെ മക്കളൊക്കെ എപ്പഴും ഈ ബേക്കറി തന്നെ കഴിക്കുമ്പോ പിന്നെ അതങ്ങനെ നിർത്തി വെച്ചിരിക്ക
ആഹ് ഞാനിതുവരെയും ആഹ് ആഹ്
ട്ടിലാരെങ്കിലുക്കെ വരാണെങ്കിൽ മാത്രെ ബേക്കറി വാങ്ങിക്കുള്ളൂ മിക്സച്ചർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുട്ടാ
ആഹ് ഞാൻ പ ഞാാനിതുവരെ പക്ഷെ അതിൽ നിന്ന് ഫുഡൊന്നും വാങ്ങിയിട്ടില്ല എപ്പഴും ഡ്രസ്സും അതുപോലെയുള്ള സാധനങ്ങളൊക്കെയാ വാങ്ങിട്ട് ചെരുപ്പ്
ആഹ് ചെരുപ്പ് ഞാൻ വാങ്ങിയിട്ടില്ലട്ടാ മി മിക്കവരും പറയണ്ട് ചെരുപ്പൊക്കെ വാങ്ങിക്കുമ്പോ സൈസ് കൂടുതലാ കിട്ട കറക്റ്റിന് കിട്ടില്ലന്നൊക്കെ പറയണ്ട്
അത് നമ്മള് കറക്റ്റ് സൈസ് കൊടുത്താ കറക്റ്റ് കിട്ടും നമ്മുടെ സൈസ് അറിയത്തില്ലെങ്കിൽ തന്നെ നമ്മുടെ കാല് മറ്റേ ടേപ്പ് വെച്ച് അളന്ന് കറക്റ്റ് സൈസ് കൊടുത്താൽ കിട്ടും ഞാൻ രണ്ട് മൂന്ന് തവണ വാങ്ങിയിട്ടുണ്ട് ചെരുപ്പ്
ആഹ് പക്ഷെ ഞാൻ വാങ്ങിയിട്ടില്ലട്ടാ ആളുകൾ ഇങ്ങനെ പറയുന്ന ക ള്ളൊണ്ട് ഞാനങ്ങനൊന്നും വാങ്ങിയിട്ടില്ല പക്ഷെ മീഷോലൊക്കെ നല്ല നല്ല ചെരുപ്പുകൾണ്ട് ട്ട വിലകുറവിനു കി ട്ടുണ ചെരിപ്പുകളൊക്കെണ്ട് ഞാന് ഫേസ്ബുക്കിലൊക്കെ നോക്കും അപ്പം നല്ല നല്ല ചെരുപ്പുകള് ബ്രാൻഡഡ് ചെരുപ്പ് പ്പുകളൊക്കെ വില കുറവില്ന്ന് പറയുമ്പോ ഞാൻ വാങ്ങിട്ടില്ല ഇതുവരെയായിട്ടും
ആഹ് പക്ഷേ കൊ നല്ല കുറെസാധനങ്ങളുണ്ട് ഈ മിന്ത്രയൊക്കെ ആയാലും മിന്ത്രയിലാണെങ്കിൽ ബ്രാൻഡഡ് സാധനങ്ങളും ഒരു ചീത്തയാവാത്ത സാധനങ്ങളൊക്കെ കുറേ കിട്ടും
മിന്ത്രയിലൊക്കെ ഭയങ്കര ക്യാഷ് കൂടുതലാട്ടോ ഡ്രസ്
ഇല്ല ഇല്ല ഇല്ല ചിലദിവസ ചിലപ്പോ ഓഫർ വരും ഇപ്പൊ മെയ് ഇരുപത്തൊമ്പതാംതി മുതല് ഓഫർ വരുന്നുണ്ട് പ്പൊ ഓഫറിൽ വാങ്ങിയാൽ നല്ല വില കുറവിന് കിട്ടും എല്ലാ സാധനങ്ങളും നല്ല റേ റ്റില്ലാ നമ്മള് ചില സാധനങ്ങൾ നല്ല റേറ്റ് ഉണ്ട് റേറ്റ് കുറഞ്ഞത് നോക്കി വാങ്ങാൻ പറ്റും റ്റും മിന്ത്രയിലൊക്കെ
ആഹ് ആഹ് ആഹ് ഞാനോക്കിയിട്ടില്ല മിന്ത്രയില് കാശ് കൂടുതലായ കാരണം എന്റെല് ഉണ്ടായിരുന്നു ഞാനത് കളഞ്ഞു എന്റെ ഫോണിൽ നിന്ന്ന്നെ ന്ന്ന്നെ ഞൻ കളഞ് എന്റെയില് ആകെള്ളത് ഷോപ്സി ഉണ്ട് ഷോപ്സിയും ഫ്ലിപ്കാർട്ടും സെയിമനെയാണല്ലോ ഒരേ ഇതന്നെയാണ് അപ്പൊ അപ്പൊ ഞാൻ ഷോ ചിലപ്പോ ഫ്ലി കാർട്ടില് നോക്കില്ലേ ചിലപ്പോ ഷോപ്പ് സിലാവും നോക്കണ്ടാവ ഷോപ്പ്സിയിന്ന് നോക്കിട്ട് ഓരോ സാധനങ്ങള് ഞാനിങ്ങനെ വാങ്ങിക്കും അപ്പം ഏ എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ ഇത്പോലെ ക്രീം ക്രീമ് ഞാൻ നോക്കിയപ്പോ ഫേസ് സ്കാനിലടെ ക്രീമുകളായിരുന്നു അപ്പൊ അതൊരു ഒരു ഒരു സ്പ്രേ ഉണ്ടായിരുന്നു പിന്നെ ക്രീം ഉണ്ടായിരുന്നു പിന്നെ ഫൗണ്ടേഷനും ഉണ്ടായിരുന്നു. അങ്ങനെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാന് ഷോപ്സീന്ന് ഞാന് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തപ്പോ എനിക്ക് രണ്ട വട്ടം അത് ക്യാൻസൽ ആയി എന്നിട്ട് ഞ അതെന്താ ക്യാൻസൽ ആയെന്ന് എനിക്കറിയില്ല അങ്ങനെ ഇണ്ടായിട്ടില്ല എനിക്ക് അപ്പം അത് കഴിഞ്ഞപ്പോ ഞാൻ ഇതേ സെയിം സാധനം തന്നെ ല്ലെ ഫ്ലിപ്പ്കാർട്ടീന്ന് തന്നെ ഞാന് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തപ്പോ വരൂന്ന് അറിയാൻ വേണ്ടി നോക്കിതാ പക്ഷെ എനിക്ക് സാധനം വന്നു ഫ്ലിപ്കാർട്ടിന്ന് വന്നു പിന്നെ മീഷോന്ന് ക്കെ ഞാൻ ആദ്യമൊക്കെ വാങ്ങിക്ക്മ്പോ എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഞാൻ കൊടുക്ക അപ്പം എനിക്ക് കിട്ടിയത് ഏ പിരികം ത്രെഡ് ചെയ്യാനുള്ള ട്രിമ്മർ ഞാന് വാങ്ങിയത് എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറിയില് കിട്ടി പിന്നൊക്കെ ചെയ്യണതൊന്നും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല
ആണല്ലേ എടാ അപ്പൊ ശെരി
ആ ശരി ഓക്കെ ആ
ഓക്കെ ഓക്കെ
ആഹ